ലോ.
അഹ് കേക്കാവോ?
ആഹ് കേക്കാം കേക ആഹ് ആഹ് ആഹ് ഫ്രീയാ ഫ്രീയാ. ആഹ് പറഞ്ഞോളൂ ആഹ് ആഹ്.
എവിടെങ്കിലും യാത്രയൊക്കെ പോയിട്ടുണ്ടോ?
ആഹ് ഈ അടുത്ത സമയത്ത് എങ്ങും ഇല്ല.
പോയി.
ഉം ഉം എവിടെലും പോയിട്ടുണ്ടോ
ആഹ് ആഹ് ബാംഗ്ലൂര് പോയിട്ടുണ്ടായിരുന്ന്.
ആഹ് അത് ഞാൻ പാ പണ്ട്. പഠിച്ച സമയത്തേ പോയിട്ടുള്ളു സ്റ്റഡി ടൂറ്.
സ്റ്റഡി ടൂറായിട്ടാ ഓക്കെ ആ ഞാൻ ഫാമിലി ആയിട്ട് പോയി തായിരുന്നു നമ്മള് ഇടയ്ക്ക് ഒരു ഒന്നര വർഷ ആവുള്ളൂ പോയിട്ട്.
ഓഹ് ഓഹ് എന്നാ പറഞ്ഞോളൂ മറ്റേ മൈസൂർ പാലസിലൊക്കെ പോയോ?
ആഹ് ലാൽബാഗും അവിടൊക്കെ പോയായിരുന്നു പിന്നെ പിന്നെ ഇടക്ക് പോയിപ്പോ സ്നോ സിറ്റി ആഹ് സ്നോ സിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് മഞ്ഞിന്റെ.
ഓഹ് ഓഹ് അത് ശെരി മറ്റേ വൃന്ദാവൻകർ ന്തൽല് അന്നൊക്കെ നമ്മള് അവിടൊക്കെ ആയിരുന്നു പോയെ വൃന്ദാവൻ ഗാർഡൻ ആ പിന്നെ
കിൻവേ എന്തോരിതുണ്ടെന്ന് പക്ഷെ അതൊന്നും ഓപ്പണായിട്ടില്ല ഇന്ന് പോയ സമയത്ത്.
ഓഹ് അത് ശെരി പിന്നെ നമ്മള് അവിടെ സയന്റിഫിക് ഒരു ഇതുണ്ടല്ലേ. തോ ഫയേ സയൻസിന്റെ. ഓഹ് ആഹ് ആഹ് ഒരു ഇത് അവിടെയാ ആഹ്. ആഹ് അവിടെ വന്നു കൊണ്ടുപോയി പിന്നെ എവടെയ. പിന്നെ അവിടൊരു ഹില്ല് എന്തുവാ മംഗളദേവിന്നല്ല ഒരു ഹില്ല് ചാമുണ്ടി. ടി വി ഹില്ല്. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു ഹില്ലിന്റെ മണ്ടയ്ക്ക് ആഹ് ആഹ് ആഹ് ആഹ് അവിടക്കെയാന്ന് പോയത്.
അത് കൊള്ളാമോ അത് അത് കൊള്ളാവോടാ.
ആഹ് ചാമുണ്ടിയ ഒറെ ഹില്ല ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി ആ മലേടെ മണ്ടയ്ക്ക്.
കേറണം ആഹ് ആഹ് ആഹ്
അവിടെയാ അത് ബസ്സെ ലാ പോവ്ന്നത് ആ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ആ വാ ടൂറും ബസ്സ് അവടെ നിർത്തും പിന്നെ ഒരു വല്യ അമ്പലവ ആഹ് ചാമുണ്ടി ദേവിയുടെ ചാമു ണ്ടി ഹില്ലന്നാ പറയുന്നേ ആഹ് അവിടെ ഇതും ആ പിന്നെ ആഹ് ആഹ് മൈസൂർ പാലസും പിന്നെ മൈസൂർ പാലസിനോട് ചേർന്ന് വേറെ കുറെ ആൾക്കാരെയൊക്കെ
ആഹ്
പിന്നെ ഇത് ചെയ്തേക്കുന്നണ്ടല്ലോ രാജാക്ക മുഗൾ രാജാക്കന്മാർ